ഓ ചാടിക്കയ്ഞ്ഞ്
അതെ എന്തായിരുന്നു ആ ഞങ്ങളെ കുടി കഴിഞ്ഞു എന്തായ്ന്നു ചായ
ആ ഇന്ന് ചായക്ക് പിന്നെ മാഗി ആക്കി
ഏ
രാവിലെ പിന്നെ മടിയായി
ആഹ് ആഹ് മക്ക മക്കളൊക്കെ കഴിക്കോ അത് ആഹ് മക്കൾക്ക് പിന്നെ അത് മതിയല്ലോ അല്ലേ ആഹ് സ്കൂള് പോയോ കുട്ടികളൊക്കെ
ഓഹ് പോയി പോയി അവിടെയോ
ആഹ് ഇവിടന്ന് ചെറിയാളുണ്ടാരുന്നു മോളെ കുട്ടി അത് പോയി ഇന്ന് ചായക്കിന്ന് ഉപ്പുമാവുണ്ടാക്കി എളു എളുപ്പം രാവിലെ ചോറൊക്കെ വെക്കണ്ടേ അപ്പ നേരത്തോ
ആഹ് ഉപ്പും ആഹ് അപ്പ ഉപ്പുമാവങ്ങോണ്ടാക്കിയാ വേഗങ്ങട്ട് കഴിഞ്ഞ് പപ്പടം പഴോം ആഹ് അത് ഇനി കോമ്പോ ആണല്ലോ
ആഹ് അതെ അതെ
ആഹ് ഇനിപ്പ ഉച്ചത്തേക്കൊള്ളതൊക്കെ ആയോ
ആഹ് ചോറ് സാമ്പാറായി മുരിങ്ങേലെല ഉപ്പേരിണ്ട് ആഹ് മോൾ ക്ക് പോവുമ്പം കൊണ്ടോവാൻ വെച്ചതാ ഉം ആഹ് അത് വീട്ടില്ണ്ട് ആഹ് ആഹ് അവിടെതൊക്കെണ്ട് ആഹ് ഓഹ് നല്ല മഴ ഇതപ്പത് നല്ലൊരു മഴ പെയ്തു പോയിപ്പോ
പോയോ ഇവിടെ ഇപ്പ അങ്ങനെ പെയ്തില്ല ഇവിടെ രാവിലെയൊക്കെ ചാറിപ്പോയിനി
ആം ഉം ഇവിടെ നല്ല സ്ട്രോങായിട്ട് പെയ്ത അപ്പ ഞാൻ തുണികളൊക്കെ പൊറത്തിട്ട്രാര്ന്ന് അപ്പ അതൊക്കെ എടുത്ത് തുള്ളൻ കഴികിണ്ടാരുന്നു ഉം അതെ ആഹ് മഴ വരുമ്പ ഓടണം വെയിൽ പൊറത്ത്ക്കെറങ്ങിയാ അത് എടു പൊറ ത്ത്ക്കെടുത്തിടണം നല്ല പണിയാണ് ആഹ് ഇണ്ടിണ്ട്
അപ്പൊ അയില് ഡ്രയറില് ഇട്ടൂടെ
ഇത് ഇടും എന്നാലും വേണം ഒന്ന് വെയില് കൊള്ള്വാ ആഹ് ആഹ് ചൂട് അതന്നെ അതിന് കാറ്റ് കൊണ്ടാലും ഒണങ്ങു ത്ര പെട്ടെന്ന് എന്നാലും വെയില് കൊണ്ടൊണങ്ങണ ആ ഒരു സുഖം കിട്ടില്ല
ഇല്ല്യാ ഇൽ അൽ അല്ലാ ഏഹ് ഏഹ് മോളിന്നിട്ട് പോയോ
ആഹ് മോള് പോയി മോൾക്ക് പത്തുമണിക്കാ ഡ്യൂട്ടി എഹ് എഹ് അവിടെ ഹോസ്പിറ്റല് വർക്ക് ചെയ്യാ
ആഹ് പത്ത് മണിക്ക് പോവും ഏഴ് മണിവരെ മോളെന്താ എവിടെയാ ചെയ്യണേ
ഇവടെ ഹോസ്പിറ്റില്അഡ്മിനിസ്ട്രേഷനായിട്ട്
ആഹ് ആഹ്
വടെ ആഹ് അപ്പൊ അങ്ങനെ ആയിഫൊണ്ട് ഉം പിന്നെ ആ ഇല്ല ഹസ്ബന്റ് ഇല്ല ആഹ് ആഹ് മോളെ ഹസ്ബന്റ് പൊറത്താണ് ആഹ് രണ്ട് മോളും ഒരു മോനും ആഹ് ആഹ് മോന്റെ കല്യാണം കഴിഞ്ഞ് മരുമോളെപ്പന്ന് വിളിച്ചിട്ട് വരണം പ്രസവത്തിന് കൊണ്ടോയിക്കണ് ഇപ്പ നാളെ ഹോസ്പിറ്റല ആഹ് നാളെ ഹോസ്പിറ്റലിൽ കൊണ്ടോണം അപ്പൊ നാളെ ഇനി ഏ കഴിഞ്ഞിട്ട് ഡിഗ്രി എക്സാം എഴുതാണ്ട് ഇനി പതിനൊന്നാന്തി അപ്പൊ അയിനട്ട് കൊണ്ടോയി കൊടുക്കും വേണം അതിന് മുന്നേ കൊടുത്തിട്ട് ഹോസ്പിറ്റൽ ചെക്കപ്പ് ചെയ്തിട്ട് കൊണ്ടോണം സ്കാനിങ്ങൊക്കെണ്ട് നാളെ ആഹ് അപ്പങ്ങനെ ആ മോൾക്കൊരു കുട്ടിയൊള്ളൂ ഇത് മരുമോൾക്ക്
മരിമോൾക്ക് ആ ആയിത്തെന്ന ഏ നിപ്പൊ ഇപ്പെന്നാ ഡെലിവറി ഡേറ്റ് ഒക്കെ പർഞ്ഞോ
ആ് സെപ്റ്റംബർ പൊതിനൊന്നാം ന്തി ഇനിപ്പോ സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് എങ്ങനെ തൊക്കെ കയ്ഞ്ഞാ സ്ഥ വെരന്താവോ സ്കാനിങ് റിപ്പോർട്ട് കൊടുത്താല് ആഴ്ച്ചക്ക് വ്യത്യ ആഴ്ച്ച കള് വ്യത്യാസംണ്ടാവുല്ലോ അതില് അവര് ആ അപ്പോഞ്ഞി അതിലതാ ഫസ്റ്റ് ടൈമിൽ അതാ കൊടുത്ത്ക്ക്ണത് സെപ്റ്റംബർ പതിനൊന്നിനാ കൊടുത്ത്ക്കുണത് ഇനിപ്പൊ ലാസ്റ്റൊക്കെ ആവുമ്പോ ഒര് ഒമ്പതാമാസത്തൊക്കെ സ്കാൻ ചെയ്തിട്ട് അവര് എന്താ പറയല്ലോ ചെൽപ്പോ അല്ല കൊഴപ്പ പ്പൊന്നുല്ല ഉ അഹ് ഫസ്റ്റ് രണ്ടു മാസം റെസ്റ്റുണ്ടായിരുന്നു ആ അബൊ ആ പ്പോ മാറി പ്പോ കുഴപ്പല്ല പ്പോ പണിലൊക്കെ ചെയ്യും കൊഴപ്പൊന്നുല്ല ഉം ഇപ്പോ രണ്ടാഴ്ചായി കൊണ്ടോയിട്ട് ഏ
മീനൊക്കെ കിട്ടാണ്ടൊയ്ക്കാ മഴായിട്ട്
മീനൊക്കെ നല്ല റൈ വെലല്ലേ ഇപ്പൊ നല്ല വെലെ ആ പക്ഷെ നല്ല മീനൊപ്പൊ കി ല്ല മീന മത്ത്യോക്കെ നല്ല മത് ത്തി ആ പഞ്ഞിള്ള മാത്ത്യാണ് കറി മുളകറിക്കെ അടിപോളിയാ ആ നല്ല റൈറ്റ് ണ്ട് ആ കറിഒക്കെ വെച്ചാ നല്ല ടേസ്റ്റ് ണ്ട് മക്കൾ ക്ക് വടേ മീനങ്ങ മീനങ്ങനെഷ്ടംല്ലാ അതാ മീൻ അങ്ങനെ മേടിക്കും
ചിക്ക് ചിക്കനൊക്കെയാ ചിക്കനൊക്കെയാണോ ആ
ആ ചിക്കൻ മീനങ്ങനെ മക്കൾക്ക് ആര്ക്കുംല്ല മീനോട് താല്പര്യം ഉം മീനോട് താല്പര്യം ല്ലാർക്കും അഹ് എപ്പോഴെങ്കിലേ വാങ്ങോള്ളൂ
ആ
ഉ രണ്ടൂസം മുന്നെ വേടിച്ച് ഞാന് മത്തി വേടിച്ചിണ്ടായിരുന്നു
ആ ന്നിട്ട് അത് അടിപൊളിയാക്കി കു മൊളകിട്ടണ്ടാവും അല്ലേ
മൊളക് ആ മൊളക് ട്ട് മൊളക് ട്ട്
ആ ആ സീരിയലൊക്കെ കാണൊ
ഏ ഇല്ലഇല്ല ടിവി ല്ല ഇവടെ ടീവി വാങ്ങിട്ടില്ലാ ടി വി വാങ്ങിയാൽ കുട്ട്യള്മാരെ അയ്ലേ ഇരിക്കൊള്ളൂ അതിലങ്ങനെ പണികളൊന്നും കഴയില്ല അപ്പൊ അപ്പൊ അയില് നോക്കിയിരിക്കും വെള്ളു പറ്റയാ പിന്നെപ്പോ പ്പോ ഫോണുണ്ടല്ലോ എല്ലാ ഫോണിലും ണ്ടല്ലോ ഇപ്പൊ ഇപ്പേയ്ന് സീരിയൽ ത് ടിവിയുടെ ആവശ്യം വരുന്നില്ല ഇപ്പൊ
കേക്കുന്നില്ലേ
ആ ഉണ്ട് കേൾക്കാണ്ടല്ലോ അല്ലേ ഇപ്പൊ ടിവിൽ ആവശ്യല്ല ഫോൺ ആ ഫോണുണ്ടല്ലോ അപ്പൊ ടി വിടെ ആവശ്യംല്ലാ പറയാ
ആ ടി വി
ഓ
ക്കെ കാണേനി ഇപ്പ കാണാല്ല
ആ ഹ ഹാ
ഇപ്പൊ എല്ലാം ഫോണിലല്ലേ
ആ ഫോണിലെന്നെ എല്ലാതും എല്ലാ സിനിമയും സീരിയലൊ
ഇടക്കാ ഫോണിലുണ്ട് ആ അങ്ങനെ അവിടെ ഇരിക്കുവോ
ഫോണ് കിട്ടില്ല കുട്ടികളെ കയ്യിലാകും ഫോണ് കുട്ടി സ്കൂൾ പോയാലേ കിട്ടൊള്ളൂ ഇതുവരെ നമ്മള് സ്കൂൾ പോയിണ്ടെങ്കില് പിന്നെ കെഴപ്പില്ല വന്നിണ്ടെങ്കിലെ അവൾക്ക് ഫോണ് വേണം അവൾക്ക്
ആഹ് അപ്പൊ അത് കുട്ടിക്കാണ് കാണിക്കണതില്ല നല്ലതല്ല
ഉംഹ് നല്ലതല്ല ജസ്റ്റ്‌ പറഞ്ഞിട്ട് ആഹ് ഭക്ഷണം കഴിക്കുമ്പോ മാത്രം കൊടുക്കും ഞാൻ മറ്റൊക്കെ ഞാൻ മേടിച്ചക്കും ഞാനെ അതിലും വിളിക്കണ്ട് പലരും അല്ലെങ്കി അലാറം അലാറം വെച്ചിട്ട് സെറ്റിങ്ങിസിൽ വരുമ്പോൾ അറിയാം കോള് കോള് അപ്പഴെ തരും ചെറിയ കുട്ടികളാ അലാറം അല്ലാ അറിയിക്കാതെ പോയി
പിന്നെ അത് തന്നെ വേണ്ടിവരു കൊറച്ചു വലുതായേ പിന്നെ ചോയിക്കാൻ തെടങ്ങൂ
ആഹ് പിന്നെ ഇനിപ്പെ ഇനി കറച്ച് കഴിഞ്ഞ് ഇപ്പെയിത് പാസ്സ്‌വെഡൊന്നും അറിയാത്ത കാരണം അങ്ങ അങ്ങനെ വലുതാ കളിക്കില്ല ഇത് പാസ്സ്‌വേർഡെക്കെ ഇട്ട കരണേ
ആഹ് അതാണ് കെറച്ച് കൂടി
തൊറന്നു കൊടുക്കണം അതെക്കറിയ നെറ്റ് ഓൺക്ക അറിഞ്ഞിരിന്നില്ല നെറ്റൊണാക്കാ അറിഞ്ഞിരിന്നീല്ല ഇപ്പൊ അത് പഠിച്ച്
ആഹ് അതാണെ കൊഴ മക്കൾക്ക് അപ്പെ എല്ലാം അറിയാം മക്കക്ക് ആ മക്കക്കെ
അത്താന് അറിയാം ആഹ് നമ്മളെക്കാലും അറിയും മക്കൾക്ക് റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടേ റേഞ്ച് കിട്ടണില്ല ഹലോ
ഓഹ്
ക്ലിയർ അവണില്ലേ
ആഹ് ഒണ്ട് ഒണ്ട് ഒണ്ട് അത് ഇവിടുത്തെ വൈഫൈ അടക്ക് ഇങ്ങനെ കണക്റ്റ് ആയി പോവാ
അത അതന്നെ ഇവ്ടെയും കറന്റ് ഒന്ന് പോയാ പെട്ടെന്ന് ഞാൻ നെറ്റോണാക്കി വെച്ചെക്കയ
ആഹ് അപ്പൊ അത് അങ്ങോട്ട് പോകുമ്പോ പിന്നെ പോവാ
അതെ ആഹ് ശ് പിന്നെ വരണെങ്കില് ഒരാ അഞ്ച് മിനിറ്റ് പിടിക്കെ വരണെങ്കിലേ അതിൽ ഭേദം കളഷ്ൻ ആഹ് അത് തന്നെ എന്തേലും വർക്ക് ചെയ്യണ്ടോ എന്തേലും
ആഹ് ഇണ്ട്ണ്ട് ഇണ്ട് പോന്നിണ്ട് ആ ഞാൻ അവിടെ അടുത്ത് തന്നെ പോന്നിണ്ട്
അതെ ആഹ് ആഹ് ശരി ആ അപ്പൊ പോവാനായില്ലേ അപ്പൊ
ആഹ് ഇല്ല ഇല്ല ഇന്ന് ലീവാ
അതെ ആഹ് ആഹ് ശരി
ആഹ്ഹ്
ഉംഹ് ഇല്ലയില്ലാ മോ മക്കളോടിക്കും ഞാനൊന്ന് പഠിച്ച് നോക്കി പക്ഷെ പറ്റുന്നില്ല സ്‌കൂട്ടർ ഓടിക്കാനേ ആഹ് സൈക്കിളെക്കെ ഓടിച്ചിരിന്നാ ആദ്യയൊക്കെ
ആഹ് അപ്പെ അപ്പെ സുഖല്ലേ വണ്ടി ഓടിക്കാൻ
പക്ഷെ സ്പീഡ് കൂടിപ്പോവാ ആഹ് ഒന്ന് ക്ലിയർ ആവാൻയൊണ്ട് ആ ആഹ്
മെല്ലെ ഓട്ടി പഠിക്കുക
ആഹ് അങ്ങനെ തന്നെ ചെയ്യായിരുന്നു പക്ഷെ അയ് എന്തോരു ചെയ്യ വെക്കാണ്ട് അതാ വെച്ചിട്ടുണ്ടെങ്കി അത്ര പെട്ടന്നുപെട്ടന്ന് സ്പീഡ് കൂടുവാണേ
ആഹ്
ഒര് ആ പത്ത് പൈനഞ്ച്ചീസം മുമ്പായിട്ട് പഠിച്ചു നോക്കി പക്ഷെ കയ്യൊക്കെ ഭയര വേദന പിന്നെ നി
അഹ് അയിനോട്മ്ക്കൊരു മൂഡുണ്ടെങ്കി ആയില് ഇരുന്നുപോകു
ആഹ് അതെ മോളൊക്കെ പഠിച്ചു ലൈസൻസ് എടുത്ത് മോളും മരുമക്കളൊക്കെ ക്കൊന്ന് വരുമോളും
ആഹ്
അവർക്കൊക്കെ അറിയ
അറിയ ആ പഠിക്ക്‌ണ നല്ലതാ പെട്ടെന്നൊക്കെ ഒരാവശ്യം വന്നാ പോവാ
റത്ത് പോണെങ്കിലൊക്കെ ഒന്നന്തേ ങ്കിലോരാവശ്യണ്ടെങ്കിലേ ഫുള്ള് വണ്ടി വിളിച്ച് പോക വി വിളിച്ച് പോല വണ്ടിക്കാർ നിക്കൂല്ല അതാണേ ആഹ് പിന്നെ ഉള്ള പൈസ ആ പൈസയാവും പിന്നെ ആഹ് പിന്നെ അമ്പത് എഴുപത് രൂപ എവിടെപ്പ മോള് പോകുമ്പോ മോൾക്ക് വണ്ടി ഓടിക്കാറേല്ല മോൾക്ക്ടുക്കാൻ പേടിയാ ശെരിയ മോളക്ക് ആ അ ഒരിക്കൽ വണ്ടി ഓടിച്ചിട്ട് പോയിട്ട് പോയിന്ന്
ആ വീണ പിന്നെരു പേടി വരാണ്ട്
പറയുമ്പോ വണ്ടി ഇക്കം കാണുമ്പ ആ ഇറക്കത്തിന്ന ആൾക്ക് ബ്രേക്ക് കിട്ടില്ലേ അങ്ങനെ പോ അങ്ങനെ പോയി മരു മരത്തിന്റെയും കെണ അവക്കൊന്നും പറ്റില്ല വണ്ടി ഇപ്പ നല്ല ജാമായി വണ്ടി ആ അവള് തെറിച്ച് വീണ് ക്ഷെ അപ്പുറത്ത കെണർ കിണറും മരും അതിന്റെ രണ്ടിന്റെ എടല പോയിട്ട് വീണത്
ഓയ്യോ കേണറക്
മ ആ മതിലെട്ടിയ കാരണം
ആരെങ്കിലും ഉണ്ടേനോ ആ ടൈമില് ആ ടൈമില് ആ വഴിക്ക് ആരെങ്കിലും ണ്ടായ്നിയോയ്ക്ക
ഇല്ല അവിടെ ഒരു വീടിന്റെ മുറ്റത്തൊക്കെ പോയി വീ ഇറക്ക തന്നെ അവര് മതിരിയാട്ടിട്ട് ജഗാരം ചെയ്ത് അവടെ മുറ്റത്ത് പോയിട്ട് വീണ് ഉം അങ്ങനെ പറ്റിയല്ല അനെ പെട്ടന്ന് ഹോസ്പിറ്റിൽ പോണ്ടെങ്ക അവൾക്കൊന്നും പറ്റും ചെയ്ല്ല പടിച്ചളന്നല്ലോ പേടി വന്നപ്പഴേ ഉം ആ കേൾക്കല്ലേ ആ ആ കയ്
ആ ആ വൈഫൈ ഇങ്ങനെ പോകുന്നതാ ചെവി തട്ടി വൈഫൈയിലേക്കാ പോവ
ആ ശരി ആ ലഡസ്പീ വെക്കാനും പറ്റില്ലല്ലോ
അതെ അതെല്ലാം മ മഴത്ത് പ്പ അവിടെ പെയ്യില്ലല്ലേ
ഇല്ല ഇല്ല ഇപ്പൊ കുടെ കുറച്ച് വേരു വന്നിണ്ട് ഉ എന്നാലും തുണി പുറത്തടാൻ പറ്റില്ല അ ഒരു മഴ പ വരുവാ
അപ്പത്തെ വെയ്യോ അ മെ നോക്കിക്കണ പോലെമ്മടെ കെയ്യാൻ വേണ്ടീട്ട് ഓ കുളിയൊക്കെ കൈഞ്ഞ്
അതെ ആ ഞാൻ കുളിക്കാൻ പോവാണ് അപ്പഴെ വിളിച്ചത് വരങ്ങട്ടന്ന അറിയ എട്ട ഇല്ല ഇനി പണിയൊന്നുല്ല ഇനി കുളിച്ച കൊറച്ച് കടക്ക
ആ ഹ ഹ രാത്രിത്തേക്കുള്ളത് ഒര് ഉച്ചക് ആക്കിയക്കോ
രാത്രികക്ക് ഉണ്ടാവില്ല കുറച്ച് ചോറ നേരത്ത് വെക്കുന്നതല്ലേ അപ്പ ഉച്ചക്ക തന്നെ വെക്കുള്ളൂ രാത്രിക്ക് ഇനി ചപ്പാത്തി എന്തെില ഇനി ചോറ് വേണന്ന് പറയാണെങ്കിൽ ചോറ് വെക്കും ഇപ്പൊ ഒന്ന് മരു മരുമകൾ വരുന്ന മരുമൾക്ക് ചോറ്ന്നെ വേണോ രാത്രിക്ക് ആ അപ്പൊ ചോറ് വെക്കേണ്ടി വരും പി അതെല്ലാം വെറുതെ കാണിച്ചെങ്കില അങ്ങനെ ഉം ഉം അയ്കോട്ടെ ആ ശരി ആ ശരി ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ